ഹലോ
ആഹ് സുഖല്ലേ വലൈക്ക്സ്സലാം
ഉം എന്തായി ഒറങ്ങണോ
ഏഹ് ഒറങ്ങല്ലേനി
ആഹ് അത് ശരി പിന്നെ എന്തൊക്കെയണ്ടന്ന് ഫുഡൊ കഴിക്കലേകഴിനീല്ലേ
ആഹ് കയിഞ്ഞ്
ഉം
വുഡ് കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു കുളിക്കാൻ കൊറച്ചു നേരം വൈകി കഴിഞ്ഞ് ഇങ്ങന്നെ നന്നായി കുളിക്കാണ്ടായിരുന്നു ശുദ്ധിയാണ്ടായിരുന്നു അത് കഴിഞ്ഞപോത്തന്നെ നേരം വൈകി അതെപ്പ കുഞ്ഞു വിളിക്കാന്
ഉം ഉം
പിന്നെ വേറെന്തൊക്കെയ എന്നിട്ട് പകല് ഉറങ്ങണ പരിപാടി ഇല്ലേല്ലേ
ഒറങ്ങണെ പരിപാടി ഇല്ല കടക്ക ഇങ്ങനെ കടക്കും
ആഹ് അതന്നെയല്ലാരും ഫോണിലിങ്ങനെ തോണ്ടിരിക്കും
അതെ
ഉം ഒറങ്ങി കഴിഞ്ഞാല അഥവാ ഒന്ന് ഒറങ്ങിട്ടുണ്ടെങ്കി ഒറക്കം ഇതായില്ലെങ്കി ഒരു ചായ ഒരുരിതാലാ ഉം ശരിയാ ആഹ്
മന്ദപ്പ്
ഉം മന്ദപ്പുല വല്ല
പിന്നെ ഉമ്മക്ക എന്തെ
ഉമ്മ അവിടെ ഉറങ്ങീണ്ട്
ഒറങ്ങ രാ ഉച്ചക്കെ ഒറങ്ങരിക്കൂല്ലേ
ആഹ
ഉം പിന്നെ വേറെന്ന്നിട്ട്
വേറെ
പിന്ന ചായ കുടിക്കാൻ ആയിട്ടില്ല ആ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണംന്ന് കരുതുന്നുണ്ട് അപ്പത്തെ അതോലിരിക്കും
ഹും
ചെലപ്പോ ഒരു മടിയാണ് ഉണ്ടാക്കാന്ന് കരുതും പിന്നെ നേര ആകുമ്പോഴേക്കും ഒരു മടിയാ
കേക്കൊക്കെ ഉണ്ടാക്കോ?
ആഹ് ഉണ്ടാക്കാറുണ്ട് മുട്ട കൊണ്ട് ഉം
അല്ല ക്രീം ആയിട്ട്
ക്രീംആയിട്ട് ക്രീം ഉണ്ടാകുമ്പോ അങ്ങനെ ചെയ്യാറുണ്ട് അത് തന്നെ ക്രീം ഇതാക്കിയാൽ മതിയല്ലോ സെപ്പറേറ്റ് ഉണ്ടാക്കും വേണ്ടല്ല
ഹും
ബീറ്റർ ഉണ്ടായിരുന്നില്ല ഒരു ഇക്ക വരുമ്പോ ഇപ്പൊ കൊണ്ടുവന്നന്ന് വന്നക്കണ ഗൾഫിൽന്ന് വന്നപ്പോളേ അപ്പ പിന്നെ അത്റ്റ അടിച്ച്ത് ശരിയാക്കുമ്പോ പിന്നെ ശരിയാവ മറ്റേ നമ്മള് മിക്സിയില് കറക്കി അത്രണ്ട് ശരിയായി കിട്ടൂലല്ലോ
മിക്സിൽ ആരും കറക്കണ ഇതരായിട്ട് കണ്ടിട്ടില്ലട്ടോ
ഞങ്ങൾ ആദ്യം മിക്സിലെ മുട്ടക്കൊക്കെ ഉണ്ടാക്കുവല്ലോ
ആഹ
ആഹ് മിക്സിയിലന്ന് ആദ്യം ചെയ്തിരുന്നു
ആ് മുട്ടടിച്ചല്ല അല്ലേ
ആഹ ആഹ
ആ ആ അങ്ങനെ ചെയ്യും ഞാനേയ്
ഉം
വിപ്പിൻ ക്രീമില്ലേ?
ആഹ് അതടിക്കൂലല്ലോ മിക്സിൽ അടിക്കൂലല്ലേ അടിച്ച കഴിഞ്ഞാൽ താവലല്ലേ ആഹ അല്ല ഞാൻ കേക്ക് ഉണ്ടാക്കാനേ എന്റെ ബാറ്ററിതക്കാൻ വേണ്ടിട്ട് ആഹ പിന്നെ ഈ ഉണ്ടാക്കുവോ
ആഹ
കേക്ക ഉണ്ടാക്കിതാ ണ്ടാ സേല
ഏഹ ഏ അങ്ങനെ ഇതായിട്ടില്ല ഞാന് കൊറെ മുൻപ ഉണ്ടാക്കിയാ
അ ശരി ആഹ
ഇപ്പ ഇണ്ടാക്കണന്നണ്ട് ഇപ്പൊ ഉണ്ടാക്കാന് ഇപ്പൊ മീഷോ തറന്നാണ്ട് അവറ്റേ ബീറ്ററിന് എത്ര
ആഹ അത് ശരി അതാണ് മാൻ കേക്ക ഓടിയതില്ലേ ആഹ അപ്പൊ ഓഫർ ഉണ്ടാവലുണ്ടല്ലോ മീഷോയിലാണ് ഓഫറ്
ഉ മുന്നൂറ്റി എത്രോണല്ലേ
ആഹ
ഏറ്റവും കുറവ്
ആഹ ശരി
പിന്നെ നന്നൂറ്റി അഞ്ഞൂറ്റി അറുന്നൂറ്റി എഴുന്നൂറ്റി ഒക്കെ ഉണ്ടാവും
ണ്ടാവും കുറഞ്ഞതാവുന്ന മുന്നൂറ്റി സംതിങ്
ആഹ
ഇവിടെ ഇണ്ടായിരുന്നില്ല ഞങ്ങള് എടുത്തുള്ള വീട്ടിൽ ഇണ്ടായിരുന്നു അവിടന്നാ വാങ്ങിയന്ന് അല്ലെങ്കിൽ മിക്സിയില് പക്ഷെ ഇപ്പൊക്കെ വന്നപ്പോളേ കൊണ്ടുവരാൻ വന്നപ്പോ കൊണ്ടുവന്ന വന്നിക്കണം
പക്ഷെ എന്താക്കാ നമുക്ക് മടിയാണ് കൊണ്ടരാൻല്ലേ കിടയിൽ പറഞ്ഞൊക്കെ ചെയ്യോ ഇന്നെ ഇണ്ടാക്കൂല എന്നോള്ളു
ഏഹ അയിനൊക്കെ ഞാൻ ഉഷാറ
ആഹ
ഉണ്ടാക്കാക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട
ഉ ശരി ഇഷ്ട പക്ഷെ നമുക്ക് ചെല നേരത്തിൽ മടിയാ അങ്ങനെ ഫോണിലക്കെ ഫോണിലൊക്കെ തെ കളിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ വേണ്ടി ഇരിക്കും ഉണ്ടാക്കണംന്ന് കരുതും പിന്നെ നേരോക്കും പിന്നെ വിചാരിച്ചു പിന്നെ ഇണ്ടാക്കാന്ന് നേര കഴിഞ്ഞാല് ഉ കുട്ടികൾക്ക് ആഹ കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണ്ടിരും പിന്നെ അങ്ങനെ ബേക്കറി നിർത്തിക്കും
അത് ഒ ഒരു ഇത് വാങ്ങിയാൽ മതിയല്ലോ വിപ്ൻ ക്രീമ
ആ കൊണ്ടന്നൊരാൾ ഇവിടെ ഇവിടെള്ള കടകളൊന്നും ഇണ്ടാവൂല
ആഹ് ഞങ്ങള അടുത്തല്ലാരികോട് പോണം
ആഹ നമുക്ക് ഇങ്ങോട്ട കിട്ടാനേ ആണുങ്ങൾ ഇല്ലാത്ത ഇതോ അവരുണ്ടാവുംന്നെ അവര് കൊടുു തരും അല്ലെങ്കിൽ നമ്മള് പോയി വേങ്ങനെ
ഉം ഉ
പുറത്തെക്കെ പോയി മയത്തിറങ്ങുക അത്രയും മടി വേറൊന്നുമല്ല
ഉം അപ്പൊ മഴ കഴുമ്പോ തിങ്കിയൊക്കെ തിന്നാൻ തോന്നൂലേ
ആഹ ശരിയാണ് അപ്പോഴാണ് ഇത് കൂടുതല് ആ എണ്ട് ടൈമില് ആഹ
അല്ലെങ്കി ഉണ്ടാവൂല്ല ബെള്
ഉം ആഹ ശരിയന്നാ മഴയൊക്കെ ആവുമ്പോ പ്രത്യേകിച്ചാലാ എന്തെങ്കിലെക്കെ നമ്മക്ക് കഴിക്കതൊന്നും ഇ കുട്ടികളുണ്ടാവണ അവർക്ക്ന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം ബേക്കറിയാ
ഉ
പിന്നെ എന്തെങ്കിലുമൊക്കെയിട്ടു കടി ഉണ്ടാക്കും ഇതൊക്കെ അടിയാ അതക്കെ ഉണ്ടാക്കും ഉം പിന്നെ ഇല്ല ആദ്യംഒന്നും ഉണ്ടാക്കില്ല പിന്നെ ഇപ്പ ഇവിടെ ഉമ്മന്റെ അമ്മായിഅമ്മ ഉണ്ട് ഉമ്മ ഉണ്ട് അപ്പൊ ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറയാ അപ്പൊ
ഇപ്പളെങ്കിലും കയിക്കാനല്ലേ വരല്
ആഹ് എല്ലാ അന്ന് ഉണ്ടായിരുന്നു അന് കല്യാണം കഴിച്ചിന്ന്
മനസ്സിലായില്ല
ഇവിടത്തെ ഉപ്പ മരിച്ചിട്ടേ ഞങ്ങള് കല്യാണംകഴിഞ്ഞതിന് ശേഷം എൻന്റെ മോളൊക്കെ ജനിച്ചിട്ടില്ല അന്റെ മുന്നേ ഉമ്മാനെ കല്ല്യാണം എട്ട് വർഷം കഴിഞ്ഞിപ്പോൾ ഇപ്പോയിത്തെ ഹസ്ബന് മരിച്ചു എളപ്പ മരിച്ചു
ആഹ
അപ്പപ്പ ഇവിടെയാണ്
ഏ
ഉം അപ്പൊ പിന്നെ കുട്ട്യൾ വരുമ്പത്തിന് ണ്ടായിക്കാള് ന്നറീമ്പളെ നമ്മള അവുബോ ഇങ്ങനെ മടിച്ചിരുക്കും
ഉം ഉണ്ടാക്കൂലന്ന് പറയാൻ കയില്ലല്ലോ
ആ ഹ്
ഹും
പിന്നെത് പ്രശ്നാവൂലേ ഹ് പറ കയിഞ്ഞാ ഉ
ചെയ്തന്നില്ലന്ന് വിളിച്ചറിയും
ഉം ഹും ഹൂം
എല്ലാർക്കും ഓരോരോ അനുഭവങ്ങള് ഇണ്ട്ല്ലേ
ഉം എല്ലാർക്കുണ്ട് ഹും നമ്മള് ജീവിച്ചാലേ അയിന്റെ അവസ്ഥ അറിയുള്ളൂ എന്താ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും അതന്നെ
ഉം അതാണ് പെണ്ണ്ങ്ങള്
ഉം കഷ്ടപ്പെട്ടാലും എന്നാലും നല്ലത് കിട്ടാനും വഴിയൊന്നില്ല അ വേറെ ഉ ഉം അങ്ങനെ ചെയ്തു തന്ന ആർക്കും ഉണ്ടാവൂല ഉം ഉം ആ ശെരിയ
അതൊക്കെയ നമ്മള് നമ്മള് എതങ്കിലും പറ്റിയല് നമ്മള് ചെയ്തൊന്നും ആലോചിന്നില്ല നമ്മള അങ്ങനെ കുറ്റം എങ്ങനെ അറിയണ ആലോചിട്ടുണ്ടല്ലോ
ഉം ഉം അങ്ങനെന്നെയണ്ട് നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിച്ച് പോണ് ഹും ഉം ശെരിയാവും പിന്നെ
എത്ര മക്കളാ? ഉം ഉം
എ
ക്കേ പരപരണ്ട്
ഓെ
കേട്ടില്ല കേട്ടില്ല പറഞ്ഞത്
കൊഴപ്പില്ല ഇപ്പത്തെ അവസ്ഥയ കൊഴപ്പില്ലന്ന്
ഉം അവടെ റേഞ്ച് കമ്മിയേ
ആഹ്
ആ
അവിടന്നാ കണക്കരാ ആ അതെന്നെ സേയിംഅവസ്ഥ കൊറച്ച് ഇതാണ് ആള് കൊഴപ്പൊന്നുല്ല ങ്ങനെപോണു ഉം